ലോ
കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
പിന്നെ നിങ്ങള് ഫുഡ് ഒക്കെ ഇണ്ടാക്കോ
ഫുഡ് സ്പെഷ്യൽ ആയിട്ട് പൊതുവേ കുറവാ ഇണ്ടക ആ നിങ്ങളെ ഫുഡ് സ്പെഷ്യൽ എന്താ ഉള്ളത്
ഞാന് പിന്നെ മെനിഞ്ഞാന്ന് ഇപ്പോ മോന് ദർസിൽ പോന്നുണ്ടെല്ലോ.
ആ ആ
അന്നേരം ഞാന് മോന് ഫുൾകോയി ആക്കി കൊടുത്തുക്യനു
ആ അതൊക്കെ ഉണ്ടാക്കോ
ഉണ്ടാക്കും, അതിന് നറച്ചിട്ട് ആക്കും, അല്ലാണ്ടും ആക്കും.
ആ ഇങ്ങനെ ആ റെസിപ്പിന്ന് പറയും
ഫുൾക്കോയി ഞാന് പിന്നെ. വേറെ അധികം മസാലകളൊന്നുമല്ല ക്യാപ്സിക്കണ്ടല്ലോ.
ആ
ഒരു ക്യാപ്സിക്കോ
ഉം
പിന്നെ ഒരു തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിച്ച ഉപ്പ് മല്ലിപ്പ പൊതിന ചപ്പൂ ഇല്ല ആ അ ഇങ്ങനെ ഒരു കൈ പിടിക്ക് നമ്മളെ ഒരു കൈക്ക് ഉണ്ടാവല്ലോ അങ്ങനെ ഏ അതല്ലെ കൂടെ പിന്നെ നമ്മള് ഇത് നമ്മള് വെക്ക പ്പൊ അട് പ്പത്ത് വെക്കുന്ന പാത്രണ്ടാവോല്ലോ അതിലിട്ട് കൊടുത്തിട്ട് പിന്നെ കൊറച്ച് കൊറച്ച് ഓയിലും
ഉം
നമ്മളെ മാഗി ക്യൂബ്ല്ലേ നമ്മള് മന്തി മസാലേല്
ആ ആ ആ
ആ ആ മാഗി ക്യൂബും
ആ
പിന്നെ ഇത് തന്നെ ഉപ്പും
ഉം
പിന്ന ലേശം മുളകും പൊടി മഞ്ഞൾ പൊടി ഗരമസാലപ്പൊടി പിന്നെ മന്തി മസാലന്റെ പൊടി പിന്നെ അതേപോലെ പെരുംചീരക പൊടില്ലേ
ആ ആ
ആ അത് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കം കഴിയോണ്ടിങ്ങനെ ഞൻ ഇര്
ആ ആ
അങ്ങനെ നന്നായിട്ട് ങ്ങനെ റെഡിയാടുത്തിട്ട് പിന്നെ ഓയിൽ കുറച്ച് ഓൽ ഓയിൽ ഓഴിക്കണംട്ട ഒരു ര മൂന്നൂന്ന് സ്പൂൺ പിന്നെ വേറൊന്നും പിന്നെ വേറെ ഒരു ഓയിലും അയ്ല് യൂസ് ചെയ്യുന്നില്ല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന
ഓയില്ന്ന് പറയന്നെ സൺഫ്ലവർ ഓയിലാണോ
അത് ഏതായാലും ഞൻ വെളിച്ചണ്ണാ ഞാനൊഴിചൊടുത്തെ
ആ
സൺഫ്ലവർ ഏതാ ഏതായാലും എന്നച്ചാ അത് നമ്മളെ പുൾക്കോഴില്ലേ അതൊന്ന് പിന്നെ അങ്ങനെ നല്ലോണം വരിയണം ഉള്ളിലേക്കൊക്കെ മസാല ലെ
മസാല ഒടിക്കാൻ ആ ഫോണിലൊക്കെ കണ്ട്ക്ക്ണ് ഫോണിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഉണ്ടാക്കണതേ
ആ എന്നിട്ട് നന്നായിട്ട് അതില് തേച്ച് പിടിപ്പിക്കും ഉള്ളിലും പൊറത്തും അപ്പറം ഇപ്പറും കാലിന് അടുക്കിലോ ഒക്കെ ആയിട്ട് നല്ലോണ്ണം തേച്ചിട്ട് അരമണിക്കൂർ പിടിക്കാന് വെക്ക് ഫ്രിഡ്ജില് വെച്ചാതിട്ടോ ആയിട്ട് താഴത്ത്
ആ ആ
എന്നിട്ട് അത് അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ച് മൂടിട്ട് കുറച്ച് വെള്ളം ഒഴിചൊടുക്കണം കൊർച്ചൊരു വള്ളം ഒഴിച്ചെടുക്കാണം ഇങ്ങൾക്ക് ഗേവി എങ്ങനാണോ വേണ്ടന്ന് വെച്ച അയിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് പിന്നെ തിരിച്ചും മറിച്ചും വേവിക്ക ഒരു ഭാഗം മൂടി വെച്ച് വേച്ച് കൊറച്ച് കൊറച്ച് സമയമായിട്ട് പിന്നെ തിരിക്ക വേവിക്കുന്ന വരേ കൊർച്ച് ക്ഷമാണം ഫുൾക്കോഴില്ലേ ത് ട്ടണല്ലോ അത് തിരിച്ചും മറിച്ചും അങ്ങനേ വേവിക്ക എന്നിട്ട് പിന്നെ ഏ അണ്ടിപ്പരപ്പില്ലെ
ഉം ഉം
അത് കുറച്ച് വെള്ളത്തില്ങ്ങനെ പൊതർത്തി വെച്ചിട്ട് അത് അരക്ക ഒരു അഞ്ചട്ടണ്ണം അത് അരച്ചിട്ട് അതും ഇതിലേകൊഴിച്ച് കൊടുക്കുക
ആഹ്
നല്ല ടേസ്റ്റാ
അ ഞാൻഇത് വരെആയിട്ട് കഴിച്ചോക്കീട്ടില്ല കണ്ടിട്ടൊള്ളൂ
ആഹ നല്ല ടേസ്റ്റ് ആ നല്ല വേവണട്ടോ ഉള്ളൊക്കെ നല്ലോണ്ണം മസാല എത്തീട്ട് നന്നായി വേവണം ഇനി നമ്മള് വരഞ്ഞോടികില ചെലോർങ്ങനെ ഫോർക്കോണ്ട് കുത്തികൊടുക്കും
ആഹ കണ്ട്ക്ക്ണ് ഈ ഓരോ യൂട്യൂബേഴ്സ് കാണ ചെയ്യ്ണ കാണാ
ആ് അതന്നെ ഫോർക്കോണ്ട്കുത്തി എനിക്കത് ശെരിയാവൂല ഇ ഫുൾക്കോയി അല്ല അപ ഉള്ളിലേക്ക് മസാ സാല എത്തണെങ്കില് നമ്മ കുറച്ച് കത്ത്യോണ്ട് വര്- ഞ്ഞ്കൊടുക്കണം ഞാ വരിഞ്ഞൊട്ക്കലാ ആഹ് ഞാൻ നൽ- ല്ലോണം ആയത്തില് വരിഞ്ഞ കൊട്ക്കും മുറിഞ്ഞ് പോവരുത് നമക്ക് കൊറച് കട്ടിയുള്ള ഭാഗേതാണ് കുറച്ച് നെയ്സായ ഭാഗേതാണ് നമ്മക്ക് കണ്ടാറിയാലോ
ആഹ
അപ്പൊ അങ്ങനെ വർഞ്ഞാെടുക്കും ഞാന്
ഉ
അങ്ങനെ പിന്നെ പിന്നെ ചെല ചിലത് ഞാൻ എന്താക്കുംന്നർഞ്ഞാ കുക്കറില് വേവിക്കും
ആഹ്
വേവിച്ചിട്ട് എണ്ണേൽ ഇട്ടിട്ട് പൊരിച്ച് ഫ്രൈ ആക്കി എടുക്കും
ആഹ ആഹ
അങ്ങനിം ചെയ്യാറ്ണ്ട് പിന്നെ ഇങ്ങള് അഅ് അ അങ്ങനെ
അങ്ങൻ ത്തെ സ്പെഷ്യൽ ഒന്നും ഇണ്ടാക്കല്‌ല്ല ബിരിയാണി ഇണ്ടാക്കും നെയ്ച്ചോറ്ണ്ടാക്കും ക്കും മന്തി അങ്ങനെൺ പെർഫെക്റ്റ് ആയിട്ടില്ല
എങ്ങനെ
മന്തി അത്രങ് പെർഫെക്റ്റ് ആവൂല ഞാൻ ഇണ്ടാക്ക്യാല് ആ ബിരിയാണി ഇണ്ടാക്കും
ആണോ അയൂട്യൂബ് നോക്കിണ്ടാക്ക്യോക്കി യൂട്യൂബില്ലേ ഇപ്പ എലത്തിനും
ഏ
യൂട്യൂബില് നോക്കിണ്ടാക്ക്യോക്കിം
ആ ആ് യൂട്യൂബാണ് തൊറന്നാപ്പേ എല്ലാ റെസിപ്പ
യൂടൂബ് തൊർന്നാപ്പേ എല്ലാം ഇണ്ട് ഞാൻ കൊറെക്കെ യൂട്യൂബില് നോക്കീട്ട്ണ്ടാക്കാറ്ണ്ട്
ഓ പിന്നെ സ്നാക്സായിട്ട് എന്താ ഇണ്ടാക്കല് വെറൈറ്റി
എങ്ങനെ
സ്നാക്സ് ഐറ്റം വെറൈറ്റി എന്താണ്ടാക്ക്-
സ്നാക്സ് കട്ലൈറ്റ് ഇണ്ടാക്കാറ്ണ്ട് പിന്നെ ബ്രെഡ് നെറക്ക്യാറ്ണ്ട്
അതെങ്ങനെയാ
ബ്രെഡ് ഞമ്മള് സമൂസന്റെ മസാല ഇണ്ടാക്ക്ന്നില്ലേ
ആഹ്
ആ അത് എന്നെ പഷെ അയില്ക്ക് ഞാന് ചിക്കൻ ഇട്ട് എടുക്കലില്ല മുട്ടന്റെ ഉണ്ണി ഇതിലേക്കിഇട്ടിട്ട അങ്ങ് എളക്കും ആ മസാലയിലേക്ക് ഇട്ടിട്ട് എളക്കീട്ട് വെള്ളം നല്ല ല്ലോണം ചെറ്താക്കി കട്ടെയ്യും എന്നിട്ട് അതും അതിലേക്കി ഇട്ടിച്ച് അങ്ങനെ ആക്കീട്ട് ബ്രെഡില് നറച്ചൊട്ക്കും നറച്ച് വെക്കൂ രണ്ട് ഒരു ബ്രെഡ് ന്നട്ടയ്‌ല് നെറച്ച്‌ട്ട മറ്റേ ബ്രെഡോണ്ടും മൂടിട്ട് പിന്നെ മുട്ട ഇണ്ടല്ലോ
ആഹ് ആഹ്
മുട്ടേല് കൊറച്ച് കുരുമുളകു ഉപ്പൂട്ടിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതാക്കിട്ട് മുട്ടേല് മുക്കീയിട്ട് പൊരിച്ച അത്. പൊരിക്കല്ല, നമ്മളൊന്ന് എണ്ണ തടവിട്ടൊന്ന് തിരിച്ചു മറിച്ചെടു ക്കുന്നില്ല. നമ്മള് ബ്രെഡ് വാട്ടിയെടുക്കുന്നില്ലേ അതേപോലെ ചെയ്തിട്ടെട്ക്കും പിന്നെ പിന്നെ കബാബ് ഇണ്ടാക്കാറ്ണ്ട് ഓ പിന്നെ പണിയില്ല അത് പിന്നെ ഞമ്മള് കട്ട്ലൈറ്റ്ല്ലേ
ആ ആ
അതില് മുട്ട പുഴുങ്ങീട്ട്, അങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ബ്രെഡ് ക്രംസിലോ അല്ലെങ്കില് മറ്റേ സേമിയോ വേ ഏഹ്, ചെറിയ നെയ് നേർത്തായിട്ട് വരുന്ന അത്‌ മൈദേല് മുക്കീട്ട് ഇയിലേല് മുക്കീട്ട് ആക്ക. അതല്ലെങ്കില് നമ്മള് സാധാരണ കട്ലറ്റ് പൊരിക്കുംപോലെ പിന്നെ മൈദേല് മുക്കുന്ന് കബാബൊക്കെ, പിന്നെ ബ്രെഡില് മു മുക്കീട്ട്, അങ്ങനെയും പൊരിച്ചെടുക്കും.
ആഹ്, ശെരിക്കും പറഞ്ഞപ്പ എല്ലാ രസിപ്പിണ്ടാക്കിണ് ഇങ്ങള്
ആഹ് അത്യാവശ്യല്ലം ഞാൻ ഇണ്ടാക്കാറ്ണ്ട്. ആഹ് പിന്നെ ഇവടെ പിന്നെ പെങ്ങമാരൊക്കെ വരുമ്പോ ഓരെ പുതിയപ്പളാരൊക്കെ വരുമ്പോ സൽക്കാരം വെക്കുമ്പളൊക്കെ
ആഹ്
അങ്ങനെ ഇണ്ടാക്കാറ്, ഞാൻ പറഞ്ഞക്കല്ലാ നമ്മളിവിടെ കൊറേ ആൾക്കാര്ണ്ട്ന്ന്. അപ്പൊ ഓരോരര്ത്തരോരോരുത്തര് സൽ കര്ച്ച്ലൊക്കെ വരുമ്പോ അങ്ങനെ നമ്മളിങ്ങനെ പിന്നെ കൊറേയൊക്കെ യൂട്യൂബില് നോക്കി അങ്ങനൊക്കെ തന്നെയാ ഞാൻ പഠിച്ചത്. അങ്ങനെ
ആഹ്
പിന്നെ, വേറെന്താ
ഞാൻ എന്താക്ക്യ
ഇങ്ങൾക്ക് ഉണ്ടോ, ഇൻക് ചെലത് ഇങ്ങൾക്കുണ്ടോ ജലദോഷം പിടിച്ചേ
ആഹ് ജലദോഷണ്ട്.
ആഹ് എനിക്കുണ്ട് ജലദോഷം. ഹ്മ്മ്
ഒരു അസ്വസ്ഥതയാണ്.
ആഹ് ചെലതമ്മക്കിങ്ങനെ തല പെരുക്കുമ്പോലെയാ, ആഹ് പിന്നെ മൂത്ത മോള് എത്രയാ പ്ലസ്ടുന് ന്നാ പറഞ്ഞെ
എങ്ങനെ?
ഇങ്ങളെ മൂത്ത മോള്
ഏഹ്, ഏഴില്.
ഏഴിൽ.
ആഹ്
ആഹ് ഓരെപ്പള വര്യാ അഞ്ച് അഞ്ചേ കാലെന്നെയാവോ ആഹ് രണ്ടാളും ഒരെ സ്കൂള്ലാ അത് ശെരി. ഇ എത്ത യു പി അല്ലെങ്കില് ഹൈസ്കൂള് എല്ലംകൂടെ ഉള്ളതാ
ഏഴ് വരെ ഒള്ളൂ.
ആഹ്
ഹ്മ്മ്, എൽ. കെ. ജി മുതല് ഏഴ് വരെ.
ആഹ് ആഹ്, അത് ശെരി. ഇവിട പിന്നെ എൽ. കെ. ജി മുതല്, പിന്നെ മോന് പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേ ചേർത്തെ
ആഹ്.
പിന്നെ മറ്റൊര് രണ്ടാളും പിന്നെ ഇവിടെ എൽ പി, ഒന്ന് മുതൽ നാല് വരെ, നാല് വരെ നാ നല് മുതല്, അല്ല അഞ്ച് മുതല് ഏഴ് വരെയുള്ള. പിന്നെ മോള് മൂന്ന് വരെ ഇംഗ്ലീഷ് മീഡിയത്തിലാ പോയേ, നാലിലേക്ക് പിന്നെ ഞാൻഎൽ എസ് സസിന് വേണ്ടിയിട്ട് മാറ്റി ചേർത്തി.
ഹേ
ആ അങ്ങന
അങ്ങനെ
പിന്ന
ഉംമ്
വേറെ എന്തെല്ലം
പിന്നെന്താ സുഖായിട്ട് പോണ്.
ആഹ്.
ചായക്ക ഉണ്ടാക്കിയാ മക്കൾ വരുമ്പോത്തനും ചായ ഉണ്ടാക്കിയോ മക്കൾ വരുമ്പോത്തേന്
അത് ഞാൻ പറഞ്ഞല്ലേ ഞാന് കുട്ടിയക്ക് ചോറ് കൊടുത്തിട്ടേ ചായന്റെ വഴിക്ക് നിക്കുള്ളൂ അത് പിന്നെ ചായ ആക്കിയ എന്തെങ്കിലും അയി ബേക്കറിയോ എന്തെങ്കിലും വേണം
ആ
അപ്പൊ പിന്നെ ഞാൻ ആ ഭാദത്തേക്ക് എടുക്കാറില്ല അങ്ങനെമാരിപ്പ കൊടുക്കാ സമയത്തൊ
അപ്പൊ എപ്പഴാ രാത്രി ഫുഡഴിക്കാ
രാത്രി മൂപ്പര്ടെ പഠനോക്കെ കഴിഞ്ഞ് ഒമ്പതര പത്ത് മണിയാവും
ഓഓ ഞങ്ങള് ഏഴുമണിയാവുമ്പോത്തേനും ഭക്ഷണം കഴിക്കും
ആ ഏഴുമണി ആവുമ്പോ ഭഷ്ണ കഴിച്ചിട്ട് പിന്നെ കിടക്കോ അപ്പൊ തന്നെ കിടക്കോ ഇങ്ങള്
അപ്പ കിടക്കൂല പത്ത് മണി പത്ത് വരെയാകും പത്തരാവും
ആ ആ
പിന്നൊന്നും കഴിക്കൂല ആ അത് കഴിക്കാൻ നിക്കുമ്പോ അല്ല കഴിക്കാതിരുന്ന ചെലപ്പോ കുറച്ച് കഴിഞ്ഞ വിശക്കണ് അപ്പ തുടങ്ങും ന്റെ മോൻ ഒരു വെളിനായിട്ട് നടക്ക ആ അപ്പ അടെ കൊടുത്താ പിന്നെ ഒന്നും പറയാല്ലില്ലല്ലോ കഴിഞ്ഞിട്ടല്ലേ പിന്നെ നീക്കാൻ കയുള്ളൂ എഴുതാനും വായിക്കാനും പിന്നെ അയിന്റിടെ നമ്മള് പോയി പാ ത്രം കഴുകുമ്പോത്തേനും വെളമ്പെന്ന് പറഞ്ഞിയിണ്ടാവും
ആ
അങ്ങനെ തിന്നാണ്ടിരുന്നാ ഇരുന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് തിന്നിച്ചാൽ മതിയല്ലോ
അതന്നെ ഞങ്ങള് പിന്നെ പിന്നെ ഇങ്ങനെ ചായ കുടിക്കുന്നോണ്ട് പിന്നെ കുട്ടിയക്കങ്ങനെ വെശക്കൂല അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തണിക്ക് കുട്ടികൾ വേഗം കഴി കുട്ടാ അത് അത്രരു ഓര് പിന്നെ പഠനം കഴിഞ്ഞ് ഒരു ഒമ്പത് എട്ടര ഒമ്പത് മണിയാകുമ്പോക്ക് കുട്ടികൾ കഴിക്കും
ആ
പിന്നെ ഓരൊക്കെ കയിപ്പ് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞങ്ങള് കഴിക്കും
ഉം
ഇ പറഞ്ഞാമാതിരി മോന് വേഗം ഒറങ്ങിപ്പോം
ആ
അപ്പൊ അവന് പക്ഷെ പഠനം കഴിഞ്ഞ് വേം ചോറങ്ങ് കൊടുക്കും ഞാൻ
ആ
ഉം ചിലപ്പോ ഒറങ്ങേല അപ്പൊ ഞങ്ങള് കിടക്കുന്നവരേ കാത്തിരിക്കും
ആ ഹ ഹ ആ
പിന്ന
പിന്നെന്താ എന്നാ ശരി എന്നാല് ഉം